ഓഹ് താ ഇവിടെ വെറുതെ ഇരിക്കുണു
ചായ കുടിച്ചാ
ഓഹ് ചായ കുടിച്ചു
ഉം
ഗെയിമും കളിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു
ആഹ് എന്ത് ഗെയിമാണ്
അതിപ്പോ ഒന്ന് കേറ്റിയത് ഇങ്ങനെ പൊട്ടിക്കണത്
ഉം, ബബ്ൾ സിന്റയാ..
ഉം
ഉം കുട്ടി എന്താ ഉറങ്ങണോ?
കുട്ടി ഇവിടെുണ്ട്
ഉം ഇവിടെ കുലാം ജാമ്
ഉം ആര്?
ഇവിടെ സാബിർമ്മ വന്നിട്ട് ഉണ്ടാക്കി തന്നു
അള്ളാ അവര് കുടിച്ചെടു വണ്ടി ഓടിച്ചു പോ
ഗുലാബ് ജാമുണ്ടാക്കിട്ട്
ഉം
ഉം അവിടെ ഇത് ആറാമത്തെ പാവ് പഞ്ചസാര ഞാനെല്ല ഇണ്ടാക്കി സാബിരിമ്മ ഉണ്ടാക്കി തന്നു ഞാനീ പാവ് കാച്ചി അയിന് അയ്ൽ ഇട്ടിട്ടില്ല ഇതിൽ ഇടണം എന്നുണ്ടെങ്കി പാവുത്തിരി ചൂടാറണത്രെ
പിരാന്ത് വരുന്നു ഉം
പഞ്ചസാരപ്പാവില്ലേ ചൂടാകണന്ന്
പപ്പാ
വേറെന്താണ്
വേറെങ്ങനെ ഇരിക്ക്‌ണു
ഉം സജിയോ
ഷാജി ഗെയിം കളിച്ചിട്ടിരിക്കുന്നു
ഉം
എന്നിട്ട് ഗുലാബ് ജാമ് നീ ഉണ്ടയാക്കിയാ
ഞാൻ ഉരുണ്ടയാക്കാ വിചാരിച്ചു അതില് അവര് രണ്ടു പേര് ഉരുണ്ടയാക്കണോണ്ട് ഞാൻ എണ്ണ- ചൂടാക്കാനും വെച്ചു പിന്നെ ഇത് പാവ കാച്ഛ് - വച്ചാനും നിന്നു പാവ് കാച്ചാനും ഇത് എന്താണ് പഞ്ചസാര പാവ്
എന്നിട്ട് നിങ്ങക്ക് തന്ന
നങ്ങളാണ് ഉണ്ടാക്ക്‌ണ് അത് ഇവിടെ കല്യാണം കഴിഞ്ഞില്ലേ അവര് കൊണ്ട് കൊടുക്കാ വര്ത്തു ണ്ടാക്കാ
ഒരു പാക്കറ്റ് വാങ്ങിയതാ
ഒരു പാക്കറ്റ് വാങ്ങിയത് ഒരു പാക്കറ്റ് ഫ്രീ
അങ്ങനെയുണ്ടാ
ഓഹ് അയില് ഒരു പാക്കറ്റില് കാക്കിലോം കൂടി ഇണ്ടാവില്ല
അയിന് എത്ര രൂപ
അറിയില്ല നൂറ്റിച്ചില്ലറയാന്ന് തോന്നുന്നു
ബടിം ഒന്ന് ഇണ്ടാക്കണലേ
ഉം ഞാനന്ന് വന്നിട്ട്
അന്ന് ഇങ്ങനെ വള്ളം പോലെ വരുവോ
ഓഹ് താ പാവ് കാച്ചിട്ട് അയിന് ചൂടാറാൻ വേണ്ടിട്ട് ഇരിക്കയാണ് ഇഞ്ഞ് വല്ലതും വന്ന് തടയണ്ടാ ഓർത്ത്
ഉം ചായ
ചൂടാ ഓഹ് ചൂടായി കഴിഞ്ഞിട്ട് ഇട് പറഞ്ഞിട്ട് പോയി
ചെക്കൻ എവിടെ പോയി
അവൻ മദ്രസ്സ്ക് പോയി
കൾച്ചാൻ പോയാ
ഇന്ന് ഇല്ല
ആഹ് ഇന്ന് ശനിയാഴ്ച ഉം
ഉം ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് മയങ്ങിയ
ഞാനൊന്നും ഒറങ്ങില്ല ഞാന് ഇവിടെ ഇങ്ങനെ ഇര്ന്ന് വൈന്നേരം ആയപ്പോ നിസ്കരിച്ച് പിന്നെ മഴ ഇണ്ടായിരുന്നി ല്ലാ മഴവെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വട്ടകൾല് അയിലു ഒരേ കളി ഞാനിവിടൊക്കെ മുറ്റം അടിച്ച്
അ എന്താത് വെള്ളം കിട്ടില്ലേ അപ്പൊ മഴ വെള്ളം പുട്ച്ച്
വള്ള ഉര്ളമ്മല് ടീ
ആഹ് വലിയ ഡ്രമ്മാ
ചെർത്
ഉം വലുതിൽ ഒന്നുല്ല
തില് ഒരാ കാ ഭാഗം വള്ള അയ്ല് നൂലുപോലെ വര്നെ ആർക്കും കിട്ട്ണില്ല ഓസിലൊന്നും എവിടിം കേറ്ണില്ല
അത് എന്താത് മഴക്കാലാവാനായി
വള്ളു ഇല്ലാത്തവര്ക്ക് വിട്ണ അവുടെ
ആഹ്
അങ്ങനെ ഉം വിട്ണ ആൾക്കരും ഗ്രൂപ്പുല്ല
ഉം
ഇഞ്ഞ് മറ്റേ ആളിനെ നിർത്ത്ണ്ന്നൊക്കെ പറയുന്നു
ആഹ് അനക്കും പെറാട്ടരാ
ചെയ്നാണ്ട് കെട്ട്യേ
ഇഞ്ഞ് എന്താട്ട്
ഉം
ഉം സത്തയോ അത്വ്ടെ
പോയിക്കരേ
ഉം
സമയാവുമ്പം മദ്രസീ പോയിക്ക്ണ്
ഞാന് ഇവിടെ ഒറ്റക്കിട്ട്
ആഹ്
അവനിപ്പ വരും മദ്രസ വിട്ടിട്ട്
ജോശേ യ്യ് ണ്ടോ
അവിടെ ആരാണ് ഷെറിൻ പോയില്ലേ
ചെറിയും പോയി വൈത്താത്തിം പോയിന്ന്
വൈത്താത്ത അവര് എവിടെ പോയി
അന്ന് ലീവ് അല്ലേ സ്കൂളില്ല പിള്ളേ ആ ചെക്കനേയും കൂട്ടീട്ട് അങ്ങട്ട് പോയി
ഓഹ് ഇ ഇന്ന് ലീവായതൊണ്ട് പോയതാ
ഉം നാളെ വൈന്നേരത്ത് വരുആയാരിക്കും
ഉം
അയിന് പനി പറണു കുട്ടിക്ക് അത് നാല്പ്പത്തഞ്ചിന്റെ ഇൻചക്ഷനും വെക്കണം മാർക്കും കഴിക്കണം പറഞ്ഞുട്ട് പോയാണ്
ആഹ് ഇൻജക്ഷൻ വെച്ചിട്ട് മാർക്ക കഴിക്കണം നല്ലത് അല്ലെങ്കിൽ മാർക്കം കഴിട്ട് ഇഞ്ചഷൻ വെക്കണം
വേറെ
ഉം ന്നെ എന്താണ് ഈ ഇരിക്കണ് ഇവിടെ നല്ല കാറ്റുണ്ട് കൊഴപ്പൊന്നും ഇല്ല്യ
അമ്മാണ്ടി
ഇവിടത്തെ ഒരു ഫാന് ഞാൻ കടക്കണ ഈ റൂമ്ത്തെ ഫാനില്ലേ
ഉം
അത് വന്നിട്ട് രാത്രി മിനിഞ്ഞാന്ന് രാത്രി ഇട്ടിട്ട് കടക്കുവായിരുന്നു രാത്രി ഒരു പത്ത് പത്ത് പത്തര ആവും അപ്പൊ സൗണ്ട് ഒരു പടക്കം പൊട്ടിയ പോലത്തെ ചീനി പടക്കം പൊട്ട പൊട്ടണ സൗണ്ട് കേട്ടു പോയി അപ്പൊ എന്താണ് വേണ്ടട്ട് ഏഹ്
ഇന്നത്തെ ജീബിയൊക്കെ കഴിയാനായീ പറയ
ഉം എന്നിട്ട് എന്താണ് വ ട്ട് നോക്കണ് ആ വയർ എന്തോ ഷോർട്ട് ആയിട്ട് പൊട്ടണ സൗണ്ട് അപ്പോ എന്ത് കാട്ടി ഈ ഫാൻ ഓഫ് ആക്കിട്ട് എന്താണ് വട്ട് നോക്കാ വിചാരി ച്ചാ രണ്ടുസായി അത് ആരും നോകുണുല്ല പിന്നെ ടേബിൾ ഫാൻ വെച്ചിട്ടാണ് കടക്കുണത്
അമ്മയൊക്കെ വെളിയിൽ ഇരിക്കേ
ഇല്ല അമ്മ മദർസി പോയി
എന്ത് പഠിക്കാനൊ
ആഹ്
അത് ഇപ്പളും ഉണ്ടാ നീ പോളില്ലേ
ഞാൻ പോയിട്ട് എനിക്ക് മനസ്സ നസ്സിലാവണില്ല മ മേ തൻസീറ് പറഞ്ഞില്ലേ ഒരിക്കേ ഇതെന്താ ഉറുത വക്കുല്ലേ ഇല്ലെങ്ങനെ എനിക്ക് മനസ്സിലാവുള്ള പിന്നെ അതുപോയി പഠി
ആഹ് ആര് നിന്റെ മകൻ പറയുന്ന പോലെയാ
ആഹ് അതെല്ലാം ജബർ ചേർത്തണ കൊണ്ട് എനിക്കേ മനസ്സിലാവ്ള്ള
ഉം മച്ചാൻ എന്ത് കാട്ടുണ് ചായക്ക് കടിയൊന്നുംല്ല
ഉം
ഇവിടെ ഇന്ന് ബോറടിക്കുക വൈുന്നേരത്ത് ഉള്ളിലെ ഇപ്പ ഇരിക്കുന്നു ഇതിപ്പോം ഉണ്ടാക്കിയതുമല്ലേ ഇനിയിപ്പോ ഇതിന് കാവലിരിക്കാൻ പറഞ്ഞു അതിലന്തേും പറണ്ടാവരട്ട് അത് ഇവിടെ കൊണ്ട് കൊടുക്കാനാണ്
ഉം
സബ്യാക്കാൻ്റെ മരുമോളുനെ കാണാൻ
അവനെ കാണാൻ പോകുമ്പോ അന്തേും കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്
കാണാനരാകണ
ങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ട് കൊടുക്കുക
സംസാരിക്കാനൊക്കെ വരുവോ പുറത്തേക്ക്
ഇല്ല ഇപ്പളെല്ലാം കല്യാണം കഴിഞ്ഞ അതുകൊണ്ട് വെരില
അവര് എവിടെയാ റൂമ മേലയാ
ആഹ അവിടെ ഒരു ഒരു തള്ളയണ്ടായിരുന്നില്ലേ ഒരു ഉ്മ്മ ആ വര് കടന്നാടാ അവരില്ല അവര് പോയി കല്യാണം കഴിത്തന് മുമ്പേ അവര് പോയി
അന്ത കല്യാണതിന് മന്നിലേ
കല്യാണത്തിന് വന്നില്ല
ഉം
അതെന്താണെന്നറിയതി അന്ന് അയാള് കൊണ്ടു പോയി
മല്ല കൊതുവ് ഇവിടെ
ഉം ഇവിടെയും ഉണ്ട് കൊതു വിളിച്ചടുത്തല്ലേ അതുകൊണ്ട് കൊതുക് ഓവറ്
ഉം
രാത്രിക്ക് എന്താണ്
രാത്രിക്ക് അതന്നെ ബിരിയാണി
തഗയോ
ഓ ഒരു കിലോ വെച്ചു
ആ
വൈകേരത്ത ഇത് ഉറങ്ങിയ എണിച്ച പിന്നെ ഇിരി കൊടുത്തു ഉച്ചക്കായി ഉച്ചക്കല്ല ഒരു മൂന്നരൊക്കെ ആയി അവൾക്ക് അതൊക്കെ ഇഷ്ടമാണ്
ഉ കൊടുക്കുയാണെങ്കിൽ ഇപ്പൊ കൊടുത്തിട്ട് കുറച്ചായിട്ട് ഒരു എന്തെങ്കിലും വൈതാനുന്ന അന്തെങ്കിൽ ത്തിരി സാധാ ചോറ് വാങ്ങി കൊടുക്കണതാ ദോശ കൊടുത്താലും മതി
ഞ അത് സക്ക
ചെറിയ കുട്ടിയല്ലേ
അപ്പ നമ്മളെ നോക്കണം
കളർ പോയി സമയയിട്ടില്ലല്ലോപ്പ അത്രയായി സമയം
സമയയിട്ടില്ല ആറ് ഇരുപത്തെട്ട് ശരി എന്നാട്ടാ ഞാനും പോട്ടെ